അത് ശരി, എന്താല്ലോ?
ആഹ പണിയൊക്കെ ഒക്കെ കഴിഞ്ഞു ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കാണ് അ പണിഒക്കെ നേരത്തെ അങ്ങനെ കഴും, മക്കള് സ്കൂൾക്ക് പോയാലേ
ആഹ പിന്നെ വലിയ പോണ് ആഹ ഒര് പോണ വരെ നല്ല തിരക്ക
ആഹ പോണരെ നല്ല തിരക്കാണ്. ഒന്ന് ചെറുതുണ്ട് പോകാന് അപ്പം ഓല പറയണ അതേപോലെക്കെ നിന്നോടുത്ത് ഹ് കാണ്ട്
ആഹ, കരയോൾ പോകുമ്പോ?
ആഹ മോനാണ് കരയും ഉം നല്ലം കരയും അങ്കലവാടിയിലൊന്നും പോയിട്ടില്ല.
ആഹ അപ്പൊ കുറുമ്പ ആവുലേപ്പം ഏറെ. മുന്നേ പോയി പരിചയം ഉണ്ടെങ്കി കുഴപ്പില്ല വാലവാടിയിലൊക്കെ പോയണ്ട് പരി
ആഹ് വാലവാടിക്ക്തേപോലെ തന്നെ പോകുമ്പോ കാരയും ചെയ്യും പിന്നെ ഒരു കട ആ കടേക്കാണ് കേറും പോകുമ്പോളെ. എന്നിട്ട് ഓൻക്ക് വാണ്ടിയതൊക്കൊണ്ട് എടുക്കും ആ അങ്ങനെ ഞമ്മള് പറിണ എ വാങ്ങി കൊടുക്കല്ല ഓനായിട്ട് കേയറിട്ട് ഇഷ്ടമൊള്ളക്കെ വെള്ളകുപ്പി അതും ഇതൊക്കെ എടുക്കുക അപ്പൊ ഒരു ദിവസ അൻപതുറുപ്പ്യൻ്റെ ചെലവാണ് അപ്പം ഞ്ഞ് അങ്ങനെ പഠിച്ചണ്ട പോയിക്കാട്ടണ്ട്.
ആഹ ഇവിടെ അവിടെ അടുത്ത്.. സ്കൂൾ കുട്ടിക പോകുമ പോയി, വണ്ടി....... കടയുടെ അപ്പുറത്ത നിർത്തപ്പ, അപ്പ എന്താ...... തിരിച്ച് വരുമ്പോ അപ്പൊ ഇങ്ങനെ മുട്ടായി വേണംന്ന് പറഞ്ഞ് കരയാണ് കുട്ടി പറഞ്ഞിട്ട്
ഉം
പോരുമ്പോ എന്തായാലും ഇങ്ങോട്ട് ആക്കി തരാറഞ്ഞു
ആഹ് പിന്നെ കുട്ടികള് നേരം വിളുത്താ പറയു ന്നാ സ് സ്കൂള് പൂട്ടല് പറഞ്ഞ്ക്കാണ്ട് തുടങ്ങും
ആഹ് അത് ഓൽക്ക് പിന്നെ കളി
ആഹ് കളി ഒന്നാമത് നാല് വയസ്സൊന്നും ആയിട്ടൂില്ല മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ.
ആഹ് ചെറിയ കുട്ടിയാണല്ലെ
ചെറുതാണ് അപ്പൊ പിന്നെ ആണ്ട് കൊണ്ടോയിടും പിന്നെക്കെ ടീച്ചർ ആട് കുറച്ചൊക്കെ കാര്യയും പിന്നെ അങ്ങനെ കുട്ടികളിപ്പോ ഒന്ന് ശരിയാവും പോയി കിട്ടിയാൽ നമുക്കൊരു സമാധാനമാണ് ഇവിടെ നിന്നാല് എങ്ങനെ നമ്മളെട്ടങ്ങട്ട് പൊറത്തിയ എടുക്കും നമ്മളെ ഒരു പണി എടുക്കാനോ ആയക്കൂല
ആ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കളിച്ചിട്ടും എന്തായിട്ടും നമ്മളെ ഇടങ്ങറാക്കിട്ടാവും
ഫോണ് ചോദിക്കൂല ഫോണ് ചോദിച്ചാലും ഞാൻ കൊടുക്കലില്ല അതുകൊണ്ട് പിന്നെ ഫോണ് മ്മ
ആഹ് ഫോണ് അങ്ങനെുമ്പോ വലിയ ബുദ്ധിമുട്ടില്ല കളിക്കല് പിന്നെ എവിടെലും പോയി കൾ ഫോണ് ചോയിച്ചുക്കുമ്പോൾ തന്നല്ലേ
ആ ഫോണ് ചൂ ഒരിട്ടം കൊടുത്താ മതി പിന്നെ ഒൽക്ക് അതന്നെ ശീലമാവും വല്ല കാര്യത്തിന ആ ഫോണ് തരി
ഒന്ന് കഴിക്കാ ഇരിക്കണില്ല എല്ലാത്തിനും
ഉം കട്ടികള് പറഞ്ഞിട്ടും കാര്യം ഇല്ല ഞമ്മളുപ്പതന്നല്ലേ നമ്മളിപ്പോ പടി എന്റെ മക്കളോട് പറ ഓലോ റിയും ങ്ങള് വലിയതൊന്നും പറയണ്ട ങ്ങളെ കഴിക്കലന്നെല്ലേ ഏതൊരും ഫോണാണ് പ്പത്താപ്പ പറയാ പിന്നക്കെത്താ നിങ്ങള് ഫുഡൊക്കെ ആയില്ലേ ചോറൊ ആന് ഞാൻ പിന്നെ രാവിലെ തന്നെ ആണ്ട് പണി വേഗം കയ്യണം ന്നപ്പം ചെലോല്ണ്ട് കൊർച്ചിച്ചെ കൊർച്ചിച്ചെ ഇട്ക്ക എന്തോരു മടിയറിയാ അൻന്റെടക്കൊന്ന് ഫോണ് നോക്കെ ഒന്നും ചെയ്യൂലട്ടോ ഞാന് അ അഥവാ ഫോണ്ട് വന്നിരുന്നാലും പിന്നെ അയ്മ കൂടെ കൂടും അതുകൊണ്ട് ഫോണ് സൈലന്റ് ആക്കിയാണ്ട് വേഗം പണിയന്ന് കഴിച്ചിട്ട് ആ എന്നിട്ടും ഫ്രീ ആയിട്ടിരുന്നാലും വേണ്ടില്ല ഇപ്പൊ കൊറച്ച് വെയില ഇറക്കണണ്ട് കുട്ടികളെ യൂണിഫോം അങ്ങ
ആഹ് എഹ് ഞാൻ പിന്നെ എന്റെ വീട്ടില അപ്പൊ പിന്നെ പണിമൊക്ക എല്ലാണ്ട് ഒരു ല ഞമ്മളെ വീട്ടിലാകുമ്പോ അങ്ങനെ തന്നെല്ലേ അപ്പൊ ആ അപ്പ എല്ലാത്തേനും മടിയാണ് എല്ലാത്തേനും മടിന്നെ
ആഹ് അപ്പൊ സ്കൂളന്ന് അവിടന്ന് പോയിക്കരല്ല അവിടെന്ന് പോയിക്കൂടേ
ഏ ഇന്ന് സ്കൂളില്ലേപ്പ എനിക്ക് ചെറിയ കുഞ്ഞാ
ആഹ് ആഹ് ആഹ്
ഓൾ ഉറങ്ങാപ്പോ ഉറങ്ങുമ്പോളേ പ്പെതൊക്കെ നടക്കുള്ളു കാര
വല സൗണ്ടോക്ക് ഇതോ അങ്ങനെയൊക്കെ ആയിട്ടേ
ഇല്ല പിന്നെ ആളെ നോ കരയിലും ഇതും പറഞ്ഞു പിന്നെ ഓള കാര്യങ്ങൾ നോക്കലും അങ്ങനെയാകുമ്പോ ഒന്നും പറ്റൂല ഇപ്പൊ ഇങ്ങനെ ഓളൊറങ്ങണ സമയത്ത് പെട്ടെന്ന് എച്ചും ചെയ്ല്ല ഇനിയിപ്പോ കുളിയും കാര്യങ്ങളും കഴിക്കണം സ്മിതിൻ ഒന്നും ആയിട്ടില്ല എവിടെ ആകുമ്പ അങ്ങനെ നല്ല മടി തന്നെ
ഉ ഉ അതെല്ലാ ചെറിയ കൂട്ട്യാള് ഓ വേ പണി വേ ഓല് ഒറങ്ങണ ടൈമില് വേഗം പുറത്തുള്ള പണിയൊക്കെ വേഗം കഴിച്ചിട്ട് പ ഫുഡൊന്നും കഴിചില്ലേലും വാണ്ടില്ല വേഗം പണി ഇോട്ട് കഴിച്ചിട്ട്ന് സമാധാനം നല്ല പോലെ പിന്നെ തക്കൊക്കെ ചെയ്യാം അവര്ങ്ങനെ കരഞ്ഞ നമ്മുക്ക് പണി നിളമ്പ പോല ഓല എടുത്തക്കാലും കൂടി ദൂരെ വക്ക
ഉ പിന്നെ എന്നങ്ങിട്ട് എന്താ ഉണ്ടാക്കിന്ന
ഇന്ന് ചോറും മീനും ഉപരി കറി ഇതൊക്കെ തന്നെ കറി ഇ ചക്ക കറിയും മുറിങ്യ കറി
ആഹ താങ്കൾ വന്നപ്പോ ആള് ചിക്കൻ മതിന്ന് പറഞ്ഞിട്ടെ ചിക്കൻെ കാര്
ഒന്ന് പറയണ്ട ചിക്കന ആ ഈ നോമ്പ് കഴഞ്ഞീന് ശേഷം ഫുള്ള് ചിക്കന് മോ ൻക്ക് ഫിഷ് കൊടീം കൊടന്നാലും കുട്ടിക്കക്ക് അത് വേണ്ട കൂടുന്നുണ്ട് ഞൻ ഒരു കിലം കൊണ്ടപിിച്ചച്ച് ന കുറച്ചീച്ച ഉറച്ചീച്ച അങ്ങനെടു ഒലപ്പ വെച്ച് കൊടുക്കോ
ആ അപ്പൊ ആളോട് കൊണ്ടരാൻ പറഞ്ഞ തോ ഇപ്പു മതിയ കേട്ടെ എനിക്ക് മീൻ വേണ്ടന്ന് ന്നേട് പിന്നെ ഓ എപ്പളേയിലൊക്കെ വരണല്ലോ അല്ലേ
ഉം
കെട്ട വച്ചിട്ട് അങ്ങനെ
ഉ ഞാന് പിന്നെ ചിക്കന് എന്താലുമൊക്കെ സ്പെഷ്യൽ കു - കുട്ടികള് ലീവ ഉണ്ടാവുമ്പോ അങ്ങന ഉണ്ടാവുമും. അല്ല പിന്നെ ഇര് അ സ്കൂൾ പോയാലും പിന്നെ വൈകുന്നേരംല്ലേ വര
ആ നമ്മങ്ങന വക്കാാനെന്ന് തോന്നൂില്ല ഓരോന്നും ഇല്ലണ്ട് നമ്മൾ ഒറ്റക്ക
ഓൺ പിന്നെ ശനി ഞായർ അങ്ങനെയൊക്കെ എന്തെങ്കിലുംക്കെ നൈ ച്ചോറോ ബിരിയാണി യോ ക്കെ അങ്ങനെണ്ടോക്കോ
ആഹ മീ ൻ ന്ന് പറഞ്ഞ പിന്നെ എപ്പഴും കിട്ടണല്ലോ അപ്പ ഒരു പോണ ടൈമിൽ ഉണ്ടാക്കിയാലും മതി
ആഹ മീനല്ലാതെ തിുന്നാാനേ ഇറങ്ങൂല്ല പച്ചക്കറ ആട്ടൊക്കെ കൂട്ടിക്കാണ്ടാക്കൻ പറ്റില്ല ചിക്കൻ ഇറച്ചിയൊക്കെ ആകുമ്പോ നമ്മുക്ക് എന്നാാവുമ്പോ ഒരു മടുപ്പല്ല മീൻ
ആഹ ആ ഇവിടെ ഞാൻ ആദ്യ കങ്ങന്നായിരുന്നു പിന്നെ അവിടെ പോയപ്പോന്നെ കൊഴപ്പില്ല ഇപ്പൊ മീന്. കാണണന് ചെില ടൈമില് പിരാന്ത് വരും
ആഹ മീൻ ഇല്ലാതെ എന്തെങ്കിലും ഇല്ലാതെ കഴിക്കണം പച്ചക്കറിന്ടാകുമ്പോ എന്ത. ഹോ ഹേ ഹേ ബീഫണ് കുട്ടി പറ്റൂല നിനക്ക്ത് ഇഷ്ടമാണ് ചിക്കനോട് വലിയ ഇഷ്ടമല്ല പൊരിച്ചാലൊക്കെ തിന്നന്നല്ലാതെ ദീപ്പ് കൊടന്നാാലും ഓൽ നല്ല ച എന്താ ചില്ലിയൊക്കെയാണ് അങ്ങനെ പൊരിക്കുവല്ല നീളത്തിലൊക്കെ മുറിച്ചിട്ട് കടയിൽന്നൊക്കെ വാങ്ങിട്ട ഇപ്പ അങ്ങനെ മുറി ഉണ്ടാക്കാനൊക്കെ വല്ല അത്ര ഉണ്ടാവും ചെയ്യും ഒരു കിലോനൊക്കെ മുന്നൂറ്റായി മ്പത് അപ്പ അങ്ങനൊക്കെല്ലേ
ബീഫ് ഞാനും ആദ്യം അല്ലാണ്ട് കൂട്ടൂലായിരുന്നു ഇപ്പൊ അലർജി കാര്യങ്ങളൊക്കെ ആയി് ഫ മ അങ്ങനൊയിരുന്നു അ അപ്പൊ അങ്ങനെ ഡോക്ടർ കാണിച്ച് പറഞ്ഞ അത് ഒരു സമയം വരെ
ഉ അത് ചിലവൾക്കൊക്കെ ഉണ്ടാവ ഈ ബീഫ് കുട്ടിയല്ലങ്ങനെല്ലോ.
അഴ്കൊഴപ്പൊന്നുല്ലന്ന്പറഞ്ഞ് ചെല ടൈമില് ചെലർക്ക്ണ്ടാവുത്, മീനും ബീഫ് ഒക്കെ ചെല ടൈമില് അ അലർജി ആവു ന്ന്ക്കെ പറ , ഒരു സമയം വരെ ഉള്ളൂ പറഞ്ഞ് അതിന്‌ ഞാന് കല്യാണം കഴിഞ്ഞേന് ശേഷാണ് കാര്യാട്ട് ബീഫൊക്കെ കൂട്ടല് ക്കെ തുടങ്ങിയത്.
ഉം ബീഫ് ആണ്‌ ഇഷ്ടം പക്ഷേ മക്കക്ക് അത് പറ്റൂല ഓ പിന്നെ, ഓര് പറേണെ ചിക്ക്നാ ചിക്കനായാ ചിക്കൻ കയ്ക്കും അത് ആയാലും പിന്ന അത്രയും വെലക്ക് വേറെ ഒന്നും വാണ്ട
ആ, അതെ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
ഇവിടെ ആങ്ങള അങ്ങനെയാ, ആങ്ങളക്ക് ചിക്കനേ ഇഷ്ടള്ളൂ. ബീഫ് ആള്, ആള് കഴിക്കൂല.
വ്ടെ ഇതൊക്ക ഏ ചോറു വലിയ എന്തേ വേറെന്തേങ്കിലൊക്കെ അങ്ങ്
ഇത് റേം കാല
ആഹ് ബേക്കറി എന്തേങ്കിലൊക്കെ വേറെ പൊറ്ത്ത്ന്ന് ശവർമണ്ടാ അത് അങ്ങൻത്തെ അതൊക്കെ ഉം
ക്കാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും ചെയ്യും എല്ലാം പെട്ടന്ന് തീരൂം ചെയ്യും ബേക്കറി ഒന്നും കൊണ്ടുവന്നവ
ഉം അതൊന്നും പറയണ്ട, ന്റെ ഹസ്ബൻഡ് ഇത് ത്പ്പ ഇന്നലെല്ലെ കൊട്ന്നത് റിയും ആ അത് ഇന്നലെ പീട്യെ തുറക്കല്ല ഇത്, ഹ് ഹ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ കടയാണ് ഇക്കാക്കെ എന്നിട്ട് ഞാൻ പറയും അവിടെങ്ങനേ ചെ അവിടെ വേം ചെലവാഉലേ ഞാ പറയും അതേ പോലെല്ലേ ബ്ടേ ചിലവൊ
ആഹ്, കൊണ്ടന്ന് ആ പിന്നെ കയ്യ്ന്ന വരെ അതന്നെയും അങ്ങനെക്കെ, ഞാനും അങ്ങനെയൊക്കെ തന്നെയേയ്ര്ന്നു തടിയും കാര്യങ്ങളൊന്നും ചെയ്തുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചൊക്കെ ഒന്ന് തടി ഒക്കെ വെച്ചത്. എപ്പഴും ബേക്കറി ഒക്കെ ആണ് കണ്ട ന്യൂഡിൽസ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടെ
ബേക്കറി തിന്നാല് നല്ല തട്ക്കും എന്നറീല്ലേ കൊറച്ച് കഴിഞ്ഞാലൊക്കെ
ആ, ഇവിടെ ഞാന അങ്ങനെല്ലേന്നൂ ന്നാ ഞാന്, തടി പറ്റേ കൊറവായിരുന്നു.
ആഹ്
കഴിഞ്ഞേന് ഏഷാണ് കൊറച്ച്ക്കെ ഒന്ന് മെച്ചായത്
പ്രസവം നിർത്തി ഞാന്, ആ നിർത്തിയതോട് കൂടി
എങ്ങത്തെ ആഹ്, പ്പൊ എത്ര മക്കള് ണ്ട് ന്നിട്ട്
ഇൻക്ക് അഞ്ചാളാണേയ് മൂത്ത മോനെ പ്ലസ് ടു നാണ് പഠിക്ക്ണത്, അയ്ന്റെറ തായേക്കിണ്യാണ് ഈ ചെറതൊക്ക. എന്നിട്ട് പിന്നെ അതോടുകൂടി നിർത്തിയതോട് കൂടി എന്തോ ഒരു തടിയാ അറിയാ നമുക്ക് എങ്ങോട്ടെ പോമ്പൊളൊക്കെ ഡ്രസ് ഇടുമ്പൊള
ആ അതെ, അങ്ങനെയൊക്കെ നമ്മുക്ക് പിന്നെ അങ്ങനെക്കെ ബുദ്ധിമുട്ടായി തോന്നും ഡ്രസ്സ് ഇടുമ്പോ കാര്യങ്ങളൊക്കെയാണ് ഞമ്മക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മുക്ക് ഇടാൻ കഴുണ്ടാവൂല
പിന്നെ ഇപ്പ വയറുആണ് ഓപ്രഷ ആയതുകൊണ്ട് വെയറും തോനെണ്ടേനെ, നാലേ മുക്കാൽ അഞ്ച് കിലോ വെയിറ്റുണ്ടേന്.
ഓ ഏത് മുതല പിന്നെ ഓ ഓപ്പറേഷൻ ആയത്? എത്ര ലാസ്റ്റത്ത മാത്രം ഓപ്പറേഷൻ?
മാത്റ ഇൻക്ക് എട്ടാം മാസആയപ്പോ ഷുഗറന്ന്
ആഹ് ചെല സമയത്ത്, ഉം ആ സമയത്താവ്മ്പോ പെട്ടന്ന് എന്തോ വന്നാലും പെട്ടന്ന് അടി ഷുഗർ, ഷുഗര്‍ ആണേലും പ്രഷര്‍ ആണേലും ഇല്ലാത്തോല്ക്ക് വരെ ഉണ്ടാവാ
ആ അതോട കൂടി പിന്നെ പ്രസവത്തോട് കൂടി പിന്നെ പോയി ഒരു ആറ് മാസത്തെ ചെക്കപ്പ് ചെയ്ത് നോക്കിന് ചിലവൾക്ക് പിന്നെ അത കണ്ടിന്യൂ ഇണ്ടാവുംന്ന് പറഞ്ഞ് പിന്നെ കുഴപ്പല്ല
വ്ടെ പാത്താക്ക് ഉണ്ടാവലണ്ട് എടക്കെട്ക്ക് ഷുഗർ കേറിട്ട് ഒന്നിനും കൈയ്യാണ്ടെ തല കറങ്ങക്കെ ചെ
വൈത് കയ്യും കാലും കഴഞ്ഞിക്കാണ്ട് പോയി പെടുക്കാന്ന് തോന്നും അനൊക്കരു
ഒന്ന് രണ്ട വട്ടൊക്കെ ഇപ്പ അങ്ങനെ ഉണ്ടായി ആൾക്ക് ഷുഗറിന്റെ ഗൊളിക പൊടി തുടങ്ങി പിന്നെ നിർത്താന പ
ആ പത്തൊമ്പത് എമ്പത്തിനാല് വെറ്റ് ഞാൻ പറയാ എന്തൊ കാ മറ്റ ഹ കൊറേ ഓരോരുത്തർ പറയണത ഇങ്ങനെ ചെയ്ത് നോക്കും അതുകൊണ്ടൊന്നും എനിക്ക് വലിയൊരിത് തോന്നണില്ല പിന്നെ കൊറ നടക്കണം അങ്ങനത്തെ കസ് ചെയ്യണം നേരെ മുളക്കുമ്പൊക്ക എടെ അന് പോകാനും മക്കള നേരം കൊക്കും മദർസക്കലോ ആ ആമ്മക്ക നടക്കുവോ ആ നടക്കാൻ കഴിയില്ല പിന്നെ ഇപ്പൊ തന്നെ നമ്മള് മേലനങ്ങി എടുക്കണില്ലല്ലോ ക്ക മെഷീനിലും ഇവിടെ പണിയ ഞാൻ കെടുക്കുകത് വണ്ടി വന്നാല അതിൽ കറിപ്പോവ അങ്ങനത്തെല്ലേ നടർത്തം അങ്ങനെ ഒന്നില്ലല്ലോ
പണില്ല ഇപ്പൊ ആദ്യത്തെ മാറ്റന്നല്ലല്ലോ ഇപ്പൊ ആദ്യം അരക്കല് ഇടിച്ചിന്ന് പറഞ്ഞ ഓരോ പണി ഉണ്ടന്ന്
അന്നുള്ളവക്ക് അങ്ങനത്തെ അസൂഗോം കാര്യങ്ങള ഒന്നും ഇല്ല
ഒന്നില്ലനും ആൾക്ക് ഓരൊക്കെ ഫുള്
ആ തടിയില്ലന്ന് എന്റെ അമ്മായിമ്മക്കെ എൺമ്പത്തിനാല് വയസ് ചെറപ്പപ്പെടുത്ത മരിച്ചിട്ടുള്ളൂ ഞാൻ പറയാ അത്ത പുറസവനായി അത്ര ഒന്ന ക ന്റെ മുന്നന്നെ കൊപ്പ തന്നെ കാട്ട വേദനയൊക്കെ ആയിട്ട് ഓര അങ്ങനത്തെ നമ്മങ്ങനത്തെ ട്ടല്ലല്ല അന്നൊക്കെ നല്ല വീട്ടിലുണ്ടാക്കി ഓരോരുത് തേങ്ങും ചാക്കിയും മാങ്ങ അങ്ങനൊക്കെ തിന്ന ല നമ്മള് തന്നല്ല ഒക്ക പുറത്തുള്ള സാധനങ്ങളും
ഇപ്പൊ തോട്ടൊക്കെ ചക്കയും പറ്റൂല ഒന്നും പറ്റൂല ചക്കൊക്കെ തിന്നതിന് വല്യ ഇതാ മടിയും കാര്യങ്ങള
ആ എന്നായിക്കോട്ടെ എന്നാ ശരി ട്ട വിളിക്കട്ടാ ശ